ഹലോ
ഹലോ ആഹ് കേക്കുന്നി വഅലൈകുമുസ്സലാം കേക്കുന്നില്ലേ
എന്നാ ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖം നന്നായിട്ട് പോവുന്നു എന്താ അവിടത്തേക്ക വിശേഷം
നമ്മള് സുഖമായിട്ട് ഇരിക്കുന്നു ആരൊക്കെയിണ്ട് മക്കളൊക്കെ എത്രയാ ഒന്ന് പറയോ
എനിക്ക് രണ്ടാളാ ആ രണ്ട് പെൺകുട്ടികളാണ് ആ വല്യ മോളിപ്പോ നാലില് പഠിക്കുന്നു മറ്റയാള് അംഗനവാടി പോവുന്നു അവിടൊക്കെ എങ്ങനെയാ എന്താ
ബർത്താവെന്തെയ്യുന്നു ഹസ്ബെൻഡ്
ആ ആള് എന്താ ഫർണിച്ചർ ഷെഡാണ്
ഓ ഓ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്താള് വെൽഡിംഗ് രണ്ടാമത്താള് ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് മൂന്ന മൂന്നാമത്തെ മോളാണ് അവളെ കെട്ടിച്ചു കുട്ടിയായി ഒരു വയസ്സെത്തി എനിക്ക് അമ്പത് വയസ്സുണ്ടെട്ടോ സുഖമായിട്ട് പോണു ജീവിതൊക്കെ ആഹ് ഇക്ക അവിടെ കൂലിപ്പണിക്ക് പോണു നാട്ടിൽ തന്നെ കുഴപ്പമില്ല സുഖായിട്ട് പോണു ജീവിതം കൊഴപ്പില്ല്യ വഴക്കൂല്ല എന്താണ് കാലത്ത് കഴിച്ചോ
ആ ആ എന്ന് എന്നിപ്പോയിക്കാൻ ബിരിയാണിയാണ് സ്പെഷ്യൽ
ഓ ഓ കഴിക്കാറായോ എല്ലാം റെഡി ആയോ എല്ലാം റെഡി ആയോ കഴിക്കാനായോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ റേഞ്ച് പോയോ ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നു എൻ്റ എന്താണ് ആഹ് എനിക്ക് കേക്കണ്ട് ആഹ് ഞാൻ ഇജ്ജ് കഴിക്കാറായോന്ന്
ആ ഓക്കെ പിന്നെന്തൊക്കെ എന്താ ഉച്ചക്കെ അവിടെ എന്താരുന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെലും ഉണ്ട
ഇവിടെ മീനന്നെ മീൻകറിയും ഊണുഅന്നെ ഇന്നലെ മുട്ട ബിരിയാണി ഇന്നിപ്പ മീൻ കറി
ആ ഇല്ല കഴിച്ചിട്ടില്ല ഞാൻ കുളിച്ചിട്ടും കൂടെല്ല കുളിക്കാണ്ട് ഇങ്ങനെ കെടെക്കേണ് എന്താ എന്താ ഓ കൃഷിയോ ഇല്ലെല്ല അവി ടെ അങ്ങനെ കൃഷിയൊന്നുല്ല
ആ നമ്മുക്ക് വേണ്ട അത്യാവശ്യം വാങ്ങലല്ലേ പിന്നെയോ യാത്രയൊക്കെ പോവാറുണ്ടോ ഹലോ യാത്ര പോകാറുണ്ടോന്ന് കേൾക്കുന്നില്ലേ റെയിഞ്ച് ഇല്ലേ അവിടെ ഹലോ ഹലോ ഹലോ ആഹ് ആഹ് റെ റേഞ്ച് ഉണ്ട് റേഞ്ചില്ല
ഇവിടെ ഉണ്ടല്ലോ എന്താ അറിയൂല ഞാനൊന്നെതിയാലും മാറിയിരുന്നിട്ട് മാറിയിരുന്നിട്ടുണ്ടെ ഇനീ റേഞ്ചിന്റെ ഇഷ്യു ആണോ അറിയില്ല നോക്കുമ്പോ ഇവിടെ ഫോർജി കാണിക്കുന്നുണ്ട് ആ മാറിരുന്നിട്ടുണ്ട് ഇപ്പോ ഓക്കെയല്ലേ ഓ കേക്കുന്നുണ്ട്
ആഹ് റെഞ്ചില്ലാണ്ടായപ്പോഴ ഹലോ ഹലോ വിളിച്ചതേ എന്താണ് ഭക്ഷണം കഴിക്കാറായോ കഴിച്ചോ
ഇല്ല കഴിക്കാറായിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഞാനിങ്ങനെ ഇരിക്കായിരുന്നു ഉം ഉം
കഴിഞ്ഞോ
ഓ പണികളൊക്കെ കഴിഞ്ഞു ഉം മഴ ഇപ്പൊന്ന് വെയിലായിട്ടുണ്ട് മഴ നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ
ആഹ്
ഇപ്പൊന്ന് ചെറുതന്നെ വെയില് ആയിട്ടുണ്ട് അതെ അത് ഇന്നലും ഇന്നലെ രാത്രിയിൽ തുടങ്ങിട്ടുണ്ടാരുന്നു ഇവിടേം മഴ. ഇന്നലെ നല്ല വെയിലായിരുന്നു
ആ അതെ ഇവിടെ നല്ല മഴ ഇരുട്ട് കൂടിയൊണ്ട് കാർമേഘം ഉരുണ്ട് കൂടിക്കണ്ട ഇപ്പോ പെയ്യും
ആയ്ശെരി
ഉം. യാത്ര ക്ക പോവാറുണ്ടോ യാത്രയൊക്കെ പോവാറുണ്ടോ
ചെറിയ രീതിയിലൊക്കെ പോവാറുണ്ട് ഉം ഉം ഉ. അതെ പിന്നെന്താ മോൾ വീട്ടിലുണ്ടോ
ആ മോളുണ്ട് മോള് ഇപ്പോ കഴിച്ചു കൊടുത്തന്ന് വന്നിണ്ട് മരുമോൻ ഇവിടിയില്ല അവൻ വെളിയിലാണ് അവളിപ്പ് വന്നിട്ട് ഒരാഴ്ചയായി. അവൾ ക്സാമിന് വേണ്ടി വന്നതാ പിജി എക്സാം എഴുതുന്നുണ്ട്. എക്സാം ൻ വേണ്ടി വന്നു എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്‌ അവക്ക് മുപ്പതാം തീയതി ആ ഇന്റർവ്യൂ പതുക്കെ പോകുവൊള്ളൂ
ആഹ് ശെരി
അയ്ൻ ഒന്ന് വന്നാ
ആഹ് ആഹ് അത് അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലാമ്പം നമുക്ക് ശരിക്ക് ഇരുന്ന് പഠി
അതെ അതെ അതെ അതെ മക്കളൊക്കെ ആഹ് ആ വേറെ മക്കളെ ചെയ്യാലോ അത് ശെരിയാ ഉം ആ ആഹ് അങ്ങനെ പോണു കാര്യങ്ങളൊക്കെ. ഉം കല്ലില്ല പെണു ഒന്നും ശരിയായിട്ടില്ല മൂത്താൾക്ക് മുപ്പത് വയസായി കുട്ടിയൊന്നും കിട്ടിയിട്ടില്ല ഇത്രനാളും കിട്ടി
ഇപ്പ അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ അല്ലെ ആർക്കും കിട്ടുന്നില്ല ഇല്ല
പറയണതെന്താ ഗവൺമെന്റ് ജോലി വേണംന്ന് നമുക്ക് കൂലി പണിക്കാരല്ലേ
അതെ ഗവൺമെന്റ് ജോലി വേണം ഇനിയിപ്പോ അവര് പഠിക്കാത്തവരാണെങ്കിലും പഠിക്കണം പഠിച്ച് എവിടെങ്കിലും എത്തണം ഭയങ്കര ഒരു മര്യാദക്കുള്ള ഡിമാൻഡുകളൊന്നും അല്ല ഇപ്പത്തെ പെൺകുട്ടികൾക്ക്
പറയ നമ്മൾ
പിന്നെ എന്താന്ന് വെച്ചാലേ അങ്ങനെയല്ല കുറച്ച് കാലം മുന്നേ വരെ അതിപ്പം പെൺകുട്ടികൾക്കായി അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കയാണ് അന്നിപ്പോ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ട് പോണെങ്കിൽ ഇപ്പ പൈസ വേണം സ്ത്രീധനം വേണം അതുപോലെ സ്വർണ്ണം വേണം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇപ്പം അത് വേണ്ട
ഇപ്പൊ നേരെ മറിച്ചായി കുട്ടികളെ നമ്മൾ നോക്കാപോലും ചോദിക്ക ണ്ട് നിങ്ങളപ്പോ എവിടെയാ ഗവൺമെന്റ് ജോലിക്കാരാണോ എന്നാണ് ചോയ്ക്കണത് ഗവൺമെന്റ് ജോലി ഉണ്ടോ ഉണ്ടെങ്കിൽ മതി എന്നാണ് അവര് പറയണത് എന്താ പറയാ ഉം ഉംന് ഇതന്നെ ഗവൺമെന്റ് വാങ്ങാതെ നമുക്ക് ജീവിക്കണ്ടേ
ഉം ഉം അതന്നെ എല്ലാർക്കും ഇപ്പോ ഗവൺമെന്റ് ജോലി കിട്ടൂല്ലാല്ലോ വേണംന്ന് പറഞ്ഞട്ടെ ഉം
അവിടെ എങ്ങനെക്കെണ്ടാവും നമുക്ക് അന്വേഷിച്ച് കൊണ്ടേരിക്കാം അത്ര തന്നെ മുപ്പത് വയസ്സായി രണ്ടാമത്തെ മോനിക്കും കെട്ടാറായി അവനക്ക് ഇരുപ എട്ടു വയസായി അവൻ വെളിയിലാണ് പോയിട്ട് ഇപ്പോ നാലു മാസായി
ഓ ഓ
അത് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി മോളോട് മോളുടെ കല്ണം കഴിഞ്ഞിട്ട് അവ പിള്ളേ കഴിക്കാന്ന് വെച്ചോ അവർക്ക് നേരത്തെ കഴിച്ചാണെങ്കിൽ ഇത്ര പ്രശനം അന്നൊക്കെ ഒരു ഇഷ്ടംപോലെ ആലോചന വന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങള് എ മോളുടെ കഴഞ്ഞട്ട കേട്ടാ എന്ന് പറഞ്ഞണ്ട് വിചാരിച്ചു അതാ ഉണ്ടായേ അപ്പളക്ക എന്തായി അവനക്ക് വായസായി കിട്ടാത മുപ്പത് വയസായില്ലേ
അതെ അതെ
നോക്കണ്ട് ഇഷ്ടംപോലെ നോക്കണ്ട് എവിടെങ്കങ്ങൊക്കെ ഉണ്ടാവോന്ന് വിചാരിക്കണോ വന്നിുണ്ടെങ്കിൽ വരുന്ന കുട്ടികൾക്ക് നല്ല നല്ല സുഖജീവിത ആയിരിക്കും ആരു ഇല്ല അവിടെ ഞാന മാത്രേ ഉള്ളൂ ഇപ്പ ഇങ്ങനെ പഠിക്ക പോകും ഞാൻ മാത്രേള്ളൂ അവനും പഠിക്ക് പോകും ഓളും ഉണ്ടാവില്ലെ ആരും ഇല്ല വേ എല്ല കുട്ടികളുടെ ഭാഗ്യം അവർക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം എന്ത്തു വേണമേങ്കും ചെയ്യാം അപ്പ ആകെുണ്ടെങ്കിലിൽ ഇട്ടട്ടെ ഇ നമ്മൾ എന്താ പറ അല്ലെ
ആ നോക്കാം അല്ല അതപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതെ അതെ
നമുക്ക് വിളച്ച തന്നെ കിട്ടുവുള്ളൂ
അതെ ഉ ഉം ശരിയാണ് പിന്നെന്താ അവിടെ എന്താ കൃഷികളൊക്കെ ചെയ്യാറ്
അവിടെ ഉണ്ടാവന്ന് നോക്കാം നമ്മളിപ്പോ ഈ സ്റ്റാറ്റസ് വെച്ച അങ്ങന അങ്ങനെ ഒരുപാട് ആൾക്കാര പരിചയണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അവര് ഉണ്ടെങ്കിൽ പറയാം ഉണ്ടെങ്കിൽ ആ പറയാ പറയാം നമുക്കിപ്പോ ഒരുപാട് ബന്ധുക്കെ സുഹൃന്ധുക്കളക്കെുഹത്തുക്കെിട്ടുണ്ടല്ലോ പാല ദേശക്കാരും പാല നാട്ട രെ നമുക്ക് കിട്ടിക്കുന്നത് ഇഷ്ടംപോ ലെ ഉണ്ടല്ലോ നമ്മുടെ ഫോൺ തറന്ന ഇഷ്ടം പോലെ ആൾക്കാരാണ് ബന്ധുക്കളും മിത്രാദികളും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഫ്രാസല്ല ഇഷ്ടം പോല
അതണ്ട് അത്ണ്ട്
ഇല്ലേ
അതെ അതെ
ഇയാൾക്കില്ലേ
ഏ പിന്നല്ലാതെ
ഞങ്ങള് സ്റ്റാത്ത് പറക്കം ചെയ്യാറില്ലേ
സ്റ്റാറ്റസ് വർക്ക് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അ എനിക്ക് വല്യ താല്പര്യല്ല അങ്ങനല്ല
നമ്മള് പിന്നെ അതിനൊക്കെ ചെയ്യണ കൊണ്ട് ഇഷ്ടംപഓലെ ഫ്രണ്ട്സുകളെക്കെ ചെയ്യണ്ട് ഇഷ്ടം പോലെ ഫ്രണ്ട്സുകള ഉണ്ട് പിന്നെ നോക്കാം ആരോടന്നൊക്കെ ചോദിച്ചിട്ട് എവിടെന്നൊക്കെ ഉണ്ടാവും
എവിടെലൊക്കെ ഉണ്ടാവും ഉ ഉ അതെ അതെ
അതെ എടെന്നൊക്കെ ഇണ്ടാവന്നല്ലേ എപ്പളും ഒരുപാളി ഇരിക്കില്ലരാാ എപ്പഴും ഒരുപോളി ഇരിക്കില്ലതാ നല്ല മഴയ അവിടെ മഴ നല്ല മഴ പെയ്യണ്ട് സൗണ്ട് കേക്കണല്ലേ മഴയുടെ
നല്ല മഴ പെയ്യണ്ട് നല്ല മഴ അപ്പൊ കറിണ്ട് പോന്ന അറിയില്ല ഞാനിപ്പത് കോള് മൂന്നാമത്തെയാണ് രണ്ടു കോള് മഴ പോയിട്ടേ വിളിക്കയുള്ളൂ
ആഹ അതെ നല്ല മഴ പെയ്യുന്നുണ്ടേ അപ്പോൊ ഇവിടെ എന്താന്നറിയോ ഇവിടെ രാവിലെ നല്ല മഴ രാവിലെ ഇന്നലെ രാത്രിയൊക്കെ ഇന്നിപ്പോ എന്താ ഇപ്പൊ ഈ ഒരു ടൈം ആയപ്പോ- ഒന്ന് മഴ ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചു നേരത്ത ആയിട്ട് ഞങ്ങളിപ്പോ- കുട്ടികൾക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിട്ട് പോയിരുന്നേ പൊളിയാ മരുന്ന് അപ്പൊക്കെ നല്ല മഴയാണ് പിന്നെ ഇപ്പോ പോല നിർബന്ധമല്ലേ എരുതിയിട്ട് അങ്ങനെയാണ് പോയതാ
ഉ ആ ഇവിടതെ ശക്തിയായ കറ്റ് കാറ്റും മഴെയാ നല്ല കാറ്റുംഒണ്ട് മഴെഒണ്ട് ഭയങ്കര സൗണ്ടാ ദേ ഇപ്പ ഇപ്പ തൊടങ്ങിയൊള്ളൂട്ടോ ഇത്രനെരം ഇല്ല ഇപ്പ തൊടങ്ങിയെള്ളൂ ശക്തിയായ കാറ്റും മഴെ
ആഹ് ആഹ്
ആഹ് അവ്ടെ നിപ്പോ ഒഴിയുമ്പോ ഇനി ഇപ്പൊ നോക്കട്ടെ ഇനി രണ്ട് കോളുകൂടെ വിളിക്കാൻണ്ട് അത് മഴയൊക്കെ പോയിട്ട് പതുക്കേ വിളികൊള്ളു മഴ പോണം മഴ കാരണെ മഴ ഇപ്പം കരണ്ടും പോയാ വിളിക്കാൻ പറ്റില്ല
ആഹ് അത് ശെരിയാ
ആ ഇപ്പെന്താ വിശേഷം വേറെ വിഷയങ്ങള് പറയ് മക്കളൊ എന്ത് ചെയ്യുന്നു മക്കള് ആ ആ പണികള് ഒര്ങ്ങാ പറഞ്ഞാ വീട്ടുപണി ചെ അടുക്കളപ്പണി മാത്രവേ കഴിഞ്ഞിട്ടൊള്ളൂ ഇനിപ്പം അടിക്കണം വാരണം അലക്കണം കുളിക്കണം മഴയും വന്നു അതൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി അതെല്ലാം കഴിയണം
അതെന്താ ഇങ്ങനെ വൈകീട്ട് തന്നെയാണോ എല്ലാ പ്രാശ്യം അതോ ഇന്ന് വൈകിയതാണോ
ആഹ് അതെ അതെ കുട്ടിയുള്ള കാരണെ കുട്ടിയുള്ള കാരണം എല്ലാം നേരം വൈകും അവനെ അവനും കളി തൊടങ്ങും ഇവ്ടെ പിന്നെ ആകെ ചുറ്റി തെരഞ് ചുറ്റി
ആഹ് ആഹ് അത് ശെരി ആഹ്
നമ്മടെ സമയം ഏകദേശം തീരാറായി വരുന്നു സംസാരിച്ച് സംസാരിച്ച് ആയിട്ടില്ല ഇനി ഉണ്ട് അര മുപ്പത് മിനിറ്റ് ഉണ്ട് അയിന് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാ ഞാൻ കട്ടാക്കുംട്ടൊ മിനിറ്റായ ആ ആ ദേപ്പം കട്ട് ആക്ക്‌ണില്ല പത്ത് മിനിറ്റ് ആവണം പത്ത് മിനിറ്റ് കറക്റ്റ് ആവണേ മ്മടെ ടൈമ് അങ്ങനെ പോണ് ഓരോ കാര്യങ്ങൾ സുഖം നല്ല ഇൻ ഷാ അള്ളാ ഇനി ഞാൻ നോക്കാം നമ്പർ എന്തായാലും നമ്മടെത് ഇണ്ടല്ലോ മ്മക്ക് വിളിക്കാം ഓ ശെരി ഇങ്ങോട്ട്ക്കെ ഒന്ന് വിളിക്ക് എവിടൊണ് നമുക്ക് അറിയാലോ എവിടെയാണ് എന്താന്നൊക്കെ നമുക്ക് ആ ഫോണിലൂടെ അറിയാലോ ഓക്കേ കേക്കാം വയ്ക്കല്ലേ ഇനി ഒര് ഏഴ് മിനിറ്റ് കൂടി ഇണ്ട് ആഹ് ശെരി ഇന്നാട്ടോ ആ രണ്ട് മിനിറ്റ് കൂടിണ്ട് ഓക്കേ
ഓക്കേ എന്നാ ശെരി ആഹ് ഓക്കേ എന്നാ
കട്ടായിക്കോളൂ
ആഹ് ഓക്കേ